ഹലോ
ഹലോ കേട്ടാ
ഹലോ ഹലോ
ഹല
ആഹ കേക്കുന്നുണ്ട ആഹ കേക്കാം കേക്കാം പറഞ്ഞോ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എനി കേക്കുംല്ലയ
നിനക്ക് കേക്കാവോോ
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ
ആഹ് എവിടാ നീ
ഞൻ ഇവിടെ ഉണ്ടടി
എവിടെ
നീ എന്ത് പരിപാടി
ഞാനിവിടെ ഇരിക്കുന്നു നീ ഷോപ്പിങ്ങിനൊക്കെ പോയന്ന് അറിഞ്ഞു
ആഹ ഞാൻ പോയിട്ട് വന്നതാ
ആണാ
നാളെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം എന്താ അതിന് വേണ്ടി അെങ്ങനും പോയിട്ട് വന്നിരിക്കുവ
ആഹ എന്നിട്ട് എന്താ എടുത്ത ഡ്രസ്സ്
കല്യാണം വല്യ ഇപ്പൊ ഒരു പാർട്ടി വെയർ തന്നെ എടുത്തത്ത്
ഉം നിങ്ങ എങ്ങനെ ഡ്രസ് കോഡാണോ
ഡ്രസ്സ് കോഡ് അങ്ങനെ ഡ്രസ്സ് കോഡ് ഒന്നുംല്ല അങ്ങനെ പ്ലാൻ ചെയ്ത ക്ഷേ പിന്നെ അങ്ങ് മാറ്റി ഡ്രസ് കോഡങ് മാറ്റിയല്ല അത സാധാ അതായത് ഒരേ പാറ്റേൺ പലരും പല കളറ രീതിൽെടുത്ത്
ആണോ
കാരണം ഡ്രസ് കോഡ് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും എല്ലാർക്കും കൂടെ ആ ഇത് അവൈലബിൾ അല്ലായിുന്ന അപ്പൊ അതുപോലെ തന്നെ ഞങ്ങള് എടുക്കാൻ ഇറങ്ങിയപ്പോ തന്നെ ഒരുപാട് ലേറ്റ് ആയില്ലേ അതുപോലന്നെ നാളെയല്ലേ കല്യാണം അപ്പോഴത്തേക്കും പിന്ന ഇനി അപ്പ അത് സ്റ്റിച്ച് ചെയ്തൊക്കെ ഞാന് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഒരേ പാറ്റേൺ തന്നെ ഏ പല പല കളർ എല്ലരുുംമായിട്ടങ്ങി എടുത്ത്ു പിന്നെ അത് അതുപോലെ തന്നെ ആഹ ഞാൻ റെഡാ എടുത്തത് റെഡും മെറൂണും ഒക്കെ മിക്സ് ചെയ്ത് കളർ
ഉ ഉം എന്നിട്ട് എത്ര രൂപയായി ബഡ്ജറ്റ് ഒക്കെ
നമുക്ക് രണ്ടായിരത്തിനുള്ളിൽ കിട്ടി ഒരു ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ഒക്കെ ആയി
ഉം പിന്നെ ഇപ്പ ഇപ്പൊന്നാ എന്നട്ട് അവിടന്ന് നേരെ എന്നിട്ട് വീട്ടിലോട്ടങ് വന്നേയ്താ
വീട്ടിലോട്ട് കറങ്ങാനൊക്കെ പോയെടി ഞാൻ ബീച്ചിലൊക്കെ പോയിട്ടാ വന്നത് അതുപോലെ തന്നെ ഇന്നലേം മിനങാന്നു ഒക്കെ കുറ ബിസിയൊക്കെ ആയിരുന്നു കാരണം കല്യാണം ആയതുകൊണ്ട് നമ്മുടെ അടുത്ത ആളുടെ കല്യാണം ആതുകൊണ്ട് ആ ബ്യൂട്ടി പാർലറിലും ഫേഷ്യലും ഒക്കെ ചെയ്യാൻ പോയാ പോയരുന്നു ത്രെഡിങ്ങും ഒക്കെ
ഉ എന്നിട്ട് അപ്പൊ ഫേഷ്യലൊക്കെ ചെയ്താ നീ
ആ ഫേഷ്യലൊക്കെ ചെയ്തെടി കാരണം എന്തുവാ നല്ല റ്റാൻ ഉണ്ടായിരുന്നു മുഖത്ത് നിനക്കറിയാവല്ലോ ഞാനിങ്ങനെ റമെഡീസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും കല്യാണ ആതുകൊണ്ട് ഒന്നു മിനുങ്ങണമല്ലോ അങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്യാൻ പോയായിരുന്നു ന്റതും ചെയ്ത് ഹെയർ സ്മൂത്ത് ചെയ്ത്
ഉം ആഹാ അപ്പൊ പിന്നെ നല്ല ആ ഞാൻ ഇന്നാള് സ്മൂത്ത് ചെയ്തായിരുന്നു കല്യാണ സമയായപ്പോ അത് പെർമനന്റ് ആയിട്ടസ്മൂ ത്ത് ചെയ്തത് അത് നല്ലയാ നല്ലൊരു ഓപ്ഷനാ പിന്നെ നമ്മള് പുതിയ മുടി നമുക്ക് വരുമ്പം അത് നമ്മുടെ ഒറിജിനൽ ഹെയർ തന്നെ ആയിരിക്കും അപ്പൊ എന്റെ അതുന്നു പറയുമ്പോ കേളി ഹെയർ ആണല്ലോ അപ്പൊ ഞാൻ സ്മൂത്ത് ചെയ്ത സമയത്ത് പിന്നെ അതിന് ശേഷം എന്റെ യഥാർത്ഥ മുടി എനിക്ക് വന്നപ്പോത്തേനും പകുതി ചുരുണ്ടും പകുതി സ്മൂത്തും ആയിട്ടിരിക്കുവാ കാര്യം നമ്മൾ പെർമനന്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളയുന്ന അല്ലാതെ ആ മുടി പിന്നെ ചുരുളത്തില്ല അപ്പം അതൊരു ബോറായിട്ടുള്ളൊരു സംഭവമാണ് പകുതി ചുരുണ്ടും പകു പകുതി നീണ്ടും ഇരിക്കുന്നത് അപ്പം നമ്മൾക്ക് നമ്മുടെ പുതിയ ഹെയർ വരുന്നതിനനുസരിച്ച് നമ്മൾ പോയിട്ട് റീടച്ച് ചെയ്ത് ചെയ്ത് പിന്നെ അതിനൊക്കെ നല്ല കാശും ഉള്ള പരിപാടിയണല്ലോ അതോണ്ടിപ്പോ ത ൽക്കാലം പിന്നൊന്നും ഞാൻ ചെയ്യാൻ നിന്നില്ല അപ്പ അതിങ്ങനെ തന്നെ ഇരിക്കുവാ അപ്പം നിനക്ക് എന്നിട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ മുടി സ്മൂത്ത്‌ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാ
ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ട് വല്ല്യ കൊഴപ്പം ഇല്ല അതുപോലെ തന്നെ ഈ ഫേഷ്യലൊക്കെ ഞാൻ ഒന്ന് ടാൻ മാറാന്നൊക്കെ പറഞ് ചെയ്തതാ പക്ഷെ എനിക്ക് അങ്ങോട്ട് അ എന്നെ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് എടി ചുമ്മാ കൊണ്ട് പൈസ കളയുന്നത് എന്തിനാ നമുക്ക് വീട്ടിൽ തന്നെ എ ഐ ചെയ്യാവുന്നതാ അപ്പൊ നിനക്ക് അതിനെ പറ്റി എന്തെങ്കിലും അറിയാവോ വീട്ടിൽ നമ്മക്കെ എങ്ങനാ ഫേഷ്യല് ചെയ്യാന്നുള്ളത് അതായത് വീട്ടിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച്
ഞാൻ ഇപ്പൊ നീ പോയി ഓൾറെഡി ചെയ്തെന്നല്ലേ പറഞ്ഞെ ഫേഷ്യല്
ആ
എടീ നീ പക്ഷെ ചെയ്തത് അബദ്ധമായി പോയി കാര്യംന്ന് വെച്ചാല് നീ ഇപ്പം ചെയ്തിട്ട ആണല്ലോ ഇന്ന് നീ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോയത് അപ്പൊ ഇന്ന് തന്നെ നിന്റെ ഫേസിന് നല്ല ടാൻ ആയി
അതെ അതെ എടി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഏ ടു ഇസഡ് കാര്യങ്ങൾ അറിയ ത്തില്ല അതാണ് പ്രശ്നം അപ്പോഴത്തേക്കും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ് ഇനി ഇപ്പോഴാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ചുമ്മാ പൈസ കളയുന്ന പ്രശ്നം പിന്നെമ വീട്ടി തന്നെ നമുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ട് വന്നാലും എനിക്ക് വീട്ടിൽ ഒന്നുകൂടെ ചെയ്യാം എന്നൊക്കെയ അവര് പറയുന്ന പക്ഷെ ഞാൻ എങ്ങനെയാന്ന് ചോദിക്കാനൊക്കെ ഞാൻ വിട്ടുപോയി അപ്പ നീ ഇതൊക്കെ ചെയ്യുന്നാളല്ലേ അപ്പൊ എങ്ങനെ ഈ വീട്ടിൽ നമ്മള് ചെയ്യുന്നത് അതെന്റെതൊന്ന് പറഞ്ഞു തരാമോ എങ്ങനത്തെ സംഭവങ്ങളൊക്കെയാന്ന്
എടി അതെന്ന് വെച്ചാല് നമ്മള് വീട്ടില് തൈര് ഉപയോഗിക്കുന്നത് നല്ലതാ ഇപ്പ നീ പുറത്തുപോ പോയ വന്നപ്പോൾ തന്നെ വീട്ടിൽ കുറച്ച് ഒരു തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ തണുത്ത വെള്ളം കൊണ്ട് മുഖം ഒന്ന ന നല്ലോലോന്നു കഴുകണം പിന്നെ നമ്മുടെ തൈരു ഉണ്ടല്ലോ നല്ല വീട്ടിൽ തന്നെ നമ്മ എപ്പോഴും തൈര് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലതാ അങ്ങനെ അത് നമ്മൾ മുഖത്ത് ചെ ജസ്റ്റ്‌ ഒന്നൊരു പത്തുമിനിട്ടൊന്നു തേച്ചു ചെറിയ രീതിയിലൊന്നു മസാജ് ചെയ്തിട്ട് ഒന്ന് നിൽക്കണം ഇപ്പം നാളെയല്ലേ കല്യാണം അപ്പം ഇൻസ്റ്റന്റായിട്ട് ബ്രൈറ്റ്നെസ്സ് കിട്ടാനെന്ന് വെച്ചാൽ
ആ ഇപ്പം എന്താ പറയാ നമ്മൾ ഒരു ടീസ്പൂൺ തൈരും ഒരു ടീസ്പൂൺ തേനും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മുഖത്ത് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഓരോ റിസൾട്ട് കിട്ടും പിന്നെ നമുക്ക് അരിപ്പൊടിയൊക്കെ ഒക്കെ നല്ലതാണ് പിന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഈ വേണമെങ്കിൽ ഈ ഫേഷ്യൽ ചെയ്യാം ഞാനിപ്പം വലുതായിട്ട് അങ്ങനെ പാർലറിലൊന്നും പോകാറില്ല ഞാന് പറ്റുന്നിടത്തോളം വീട്ടിൽ ഇരുന്നിട്ടെക്കെ തന്നെയാണ് ഞാൻ റെമഡീസുകള് ചെയ്യുന്നത് ഇപ്പം
ഉം നീ ഒരു ഒരു ദിവസം എന്തി- പറഞ്ഞിട്ടുള്ള അതാ ഞാൻ ആലോചിച്ചത് അന്റെറടുത്ത് തന്നെ ചോദിക്കാന്നുള്ളത്
നമുക്ക് ഓവറായിട്ട് നമ്മള് പാർലറിൽ പോകുന്നതിനോട് ഞാൻ അത്ര സപ്പോർട്ട് അല്ല എന്തെങ്കലും ഒരു അത്യാവശ്യം എന്തെങ്കിലും ഒരു അടുത്ത ആരുടെയെങ്കിലുമൊക്കെ മാരേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഞാൻ മെയിൻ ആയിട്ട് പോകുന്നത് അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് ഇപ്പ നമ്മുക്ക് വീട്ടിൽ തന്നെ വേണ നമുക്ക് ഫേഷ്യൽ ചെയ്യാടി അതായത് ഇപ്പം നമ്മള് ഫസ്റ്റിലൊക്കെ ഒരു പാർലറിൽ ചെന്നാൽ അവർ ചെയ്യുന്ന സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ ആദ്യം എന്താണ് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റീമിംങ്ങും പോലെ തരും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രബ്ബർ തരും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പാക്ക് തരും ലാസ്റ്റ് ഒരു മോയ്സ്ചറൈസർ തരും ഒരു ജെന്റിൽ മസാജ് ചെയ്യും അത്രയാണ് നമ്മളക്ക ഒരു പാർള- ലറിൽ ചെല്ലുമ്പോൾ ഒരു ഫോഷ്യലിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാം ചെയ്യാമന്ന് ആലോചിക്കണം അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സ്റ്റീമിങ് ചെയ്യാമല്ലോ നമ്മൾ നല്ല രീതിയിൽ ആവി കൊടുക്കണം ആവി എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ മുഖത്തെ ആ ഒരു ബ്ലാക്ക് ബാക് ഹെസ്സും വൈയ്റ്റ് ഹെസ്സും എല്ലാം കൂടി ജെസ്റ്റ് ഒന്ന് ഇളകാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് അത് വടിച്ചെടുക്കാൻ പറ്റും അതായത് നമ്മൾ ഈ പാർലറിൽ ഒരു ഒരു ഒരു ആ ഒരു സംഭവം ഉണ്ട് ടി ഒരു കമ്പി പോലെ ഒരു ചെറിയ ഒരു സംഭവമാണ് നമ്മുടെ ഗേൾസിൻന്റെറെ ഒക്കെ കൈയ്യിൽ വേണ്ടതായ എപ്പോഴും നമുക്ക് ആ മൂക്കിന്റെ അവിട നിന്നും നമ്മ താടിടെ അവിടെ നിന്ന ഒക്കെ നമുക് ഈ ബ്ലക്ക് ഹെഡ്സ വൈറ്റ്ഹെഡ്സ്റ്റുംഇങ്ങന വാടിച്ചെ എടുക്കാൻ പറ്റിയ ഒരു സാധന അത് നമുക്ക് കടൊലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പം അത് നീ വാങ്ങിച്ച എപ്പോഴും കയ്യിൽ കരുതണം പ്രത്യേകിച്ച് നിനക്ക് എപ്പോഴും ഇതേ പേലെ ബ്ലക്ക് ഹെഡ്സും വൈ ഹർഡ്സും വരുന്നയാണെങ്കിൽ എനിക്കങ്ങനെ വരുന്നയാ അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിച്ചച്ച് വച്ചിട്ടുണ്ട് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടൂടി അതിന്റെ ആ ലിങ്ക് കിട്ടുമന്ന് നോക്കട്ടെ ഞാൻ അയച്ചു തരാം കേട്ടോ അപ്പം അത് നീ വാങ്ങി വെക്ക-
നമ്മൾ ഫസ്റ്റ് ഒന്ന് സ്റ്റീമിങ് ചെയ്യണം സ്റ്റീമിങ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നല്ലതുപോലെ ഇളകുവല്ലോ അപ്പൊ നമ്മൾ ഈ സാധനം എടുത്തിട്ട് എന്താണ് നമ്മുടെ മൂക്കിൽ നിന്നും താടിന്നും നമ്മുടെ നെറ്റിൽ നിന്ന് നമുക്ക് എവിടെയൊക്കെയാണ് ഇതൊക്കെള്ളത്തന്ന് വെച്ചാൽ നമ്മുടെ കവള് എവിടെയൊക്കെയ ള്ള വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ നമുക്ക് സ്മൂത്ത് ആയിട്ട് വടിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ്ന്ന് പറയുന്നത് സ്ക്രബിങ് സ്ക്രബ്ബിങ് എന്ന് പറയുമ്പം
നമക്ക് കാപ്പിപ്പൊടി എടുക്കാം കാപ്പിപ്പൊടി പഞ്ചസാര പിന്നെ നമ്മുടെ ടൊമാറ്റോ ഉണ്ടല്ലോ ടൊമാറ്റോ രണ്ട് ആയിട്ട് കട്ട് ചെയ്ട്ട് റ്റോമാറ്റോ എടുത്തിട്ട് ഒന്നുങ്കി അത് സ്ക്വീസ് ചെയ്ത്തി കുറച്ച് നീരു അല്ലെങ്ക നമുക്ക് ആ ടൊമാറ്റോയുടെ ആ പാർട്ട് വെച്ചിട്ട് തന്നെ നമു നല്ലതുപോലെ നമ്മുടെ മുഖത്തിങ്ങനെ ജെന്റിലായിട്ട് ഇനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്തിണ്ടനെ കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഇട്ടിട്ട് എന്താ പറച്ച പെട്ടന് റിസൾട്ട കിട്ടട്ടെ എന്ന് വിചരിച്ച് ഇട്ട് ഒര- ഒരയ്ക്കരുത് പാറക്കല്ലെ ഒരക്കുന്ന പോലെ അല്ല അത് ഭയങ്കര ഡാമേജ് ആക്കത്തതേ ഉള്ളൂ നമ്മള് പയ്യെ സ്ക്രബ് ചെയ്ത് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് തന്നെ നമ്മുടെ ഒരു ഒരു റൗണ്ട് ഇതിൽ നമ്മൾ സർക്കുലർ മോഷന് വേണം നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ അപ്പ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും മാത്രല്ല നമ്മുടെ ആ ഒരു ട, ൻ ഒക്കെ അത്യാവശ്യം പോവുകയും ചെയ്യും എല്ലാം ബ്ലാക്ക് ഹഡ്സ് അഥവാ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നല്ലതുപലെ പോയി നമ്മുടെ മുഖം ഒന്ന് ക്ലിയറാകും അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ജെസ്റ്റ് മുഖം ഒന്ന് വെയ്പ്പ് ചെയ്തിട്ട് പിന്നെ നമ്മടെ അടുത്ത സ്‌റ്റപ്പ് എന്ന് പറയുന്നത് ഒരു പാക് ക്കാ പാക്ക് എന്ന് പറയുമ്പം നമുക്ക് ഏ- കോഫി പൗഡർ വെച്ചിട്ട് തന്നെ നമുക്ക് പാക്ക് ഉണ്ടാക്കാം അല്ല നമ്മുടെ അരിപ്പൊടിയും കടലമാവെക്കെ നല്ല കടല മാവ് ഒന്നെങ്കിൽ പാല് പാല് പറ്റത്തില്ലെങ്കിൽ തൈര് ആഡ് ചെയ്തിട്ട് കുറച്ച് തേനും കുറച്ച് തക്കാളിയുടെ ചെറിയ ഇച്ചിരി ഒരു നീരും ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ിക് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യണം എന്നിട്ട് ഒരരമണിക്കൂർ വെക്കണം ഈ ചിലരെന്താ പറയാ നമുക്ക് ഈ റിസൾട്ട് കിട്ടാൻ വേണ്ടിട്ട് ചിലര് ഒരു മണിക്കൂറൊക്കെ വെക്കും പക്ഷെ ഒക്കെ ഭയങ്കര അബദ്ധ. കാര്യം നമുക്ക് അതൊക്കെ ഓവറ് ആയി കഴിഞ്ഞാലും നമുക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷ ചെയ്യുന്ന്. നമുക്ക് ഒരു ടൈമുണ്ട് ഒരു ഇരുപത് ഇരുപത് മിനിറ്റ് അല്ലെങ്കി മുപ്പത് മിനിറ്റ് കഴിഞ്ഞാല് നമുക്ക് ഇനി അതിൽ കൂടുൽ റിസൾട്ട് ഒന്നും പിന്നെ കിട്ടത്തില്ല മാക്സിമം അത്രയേ ഉള്ളൂ അത്രയേ നമ്മൾ വെക്കാവൊള്ളൂ. നമ്മുടെ വേണൊങ്കി ഒന്ന് ഡ്രൈ ആവുമ്പം എന്താങ്കി ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോ ഡ്രൈ ആകുവാണേൽ നമുക്ക് ജസ്റ്റ്‌ ഒന്ന് നനച്ച് കൊടുക്കാം അപ്പൊ ഒന്നും കൂടി അത് വെറ്റാകും. അപ്പൊ കൊറച്ച് നേരം കൂടി നമുക്ക് മുഖത്തിരിക്കും. അങ്ങനെ കൂടി പ്പോയ അര മണിക്കൂറ് അര മണിക്കൂറ് ആവുമ്പത്തെനും നമുക്ക് അത് വാഷ്ഔട്ട് ചെയ്ത് കളയാം. അപ്പത്തേനും നമ്മടെ ഫേസ് മനസ്സിലാവും ഒരു വ്യത്യാസം എന്തുവാന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണെങ്കി വീട്ടിൽ തന്നെ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ക്രീം ഉണ്ടെങ്കിൽ അത് എടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ അലോവര ജെല്ല്‌ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഫ്രഷ് അലോവറ ജെൽ. അതും ഇല്ലെങ്കി നമ്മുടെ വീട്ടി തന്നെ നിക്കുന്ന നമ്മടെ അലോവേര എടുത്താൽ മതി നമ്മള് എല്ലാവരും വീട്ടിൽ അത്യാവശ്യം കൊറച്ച് അലോ അലോവര കൃഷി നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും നമ്മു നമുക്ക് എപ്പം വേണെലും നമുക്ക് കടയിലൊന്നും പോയി ജെല്ല് പ്രത്യേകിച്ച് വാങ്ങണ്ട നമുക്ക് നമ്മുടെ വീട്ടിതന്നെ ഉണ്ടെങ്കി അത് ഏറ്റവും വലിയൊരു ഗുണ അപ്പം നമ്മള് ഈ അലോവരയുടെ ജെല്ല്‌ എടുക്കണം ജെല്ല എടുത്തിട്ട് നല്ലപോലെ മസ്സാജ് മസ്സാജ് ചെയ്ത് കൊട്ക്കണം. ഒരു പത്ത് പതിനഞ്ച് മിനുട്ട് നല്ല രീതിയിലൊന്ന് മസ്സാജ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിയുമ്പത്തേനും നല്ല സുഖമായിട്ട് പോയി കടന്നങ്ങ് ഉറങ്ങിയാ മതി രാവിലെ ആവുമ്പഴത്തേനും നിനക്ക് ആ ഒരു ഗ്ലോ മനസ്സിലാവും. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പാർലറിൽ ചെന്നിട്ട് ഇപ്പോ ഒരു ഫേഷ്യൽ ചെയ്യണോങ്കി എത്ര രൂപ നമ്മള് കൊടുക്കണം നമുക്ക് എപ്പോഴും എപ്പഴും എപ്പഴും നമുക്ക് പാർലറിൽ പോണം പോവാൻ പറ്റിയെന്ന് വരാത്ത സാഹചര്യമാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇടക്ക് വീട്ടി തന്നെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളു. അപ്പം ആ ഒരു ബെനിഫിറ്റ് മനസ്സിലകും. പിന്നന്ന് വെച്ചാ പാർലറിന് എപ്പോഴും കെമിക്കൽസ് ആണല്ലോ ഇതെന്ന് പറയുമ്പോൾ ഫുള്ള് നാച്ചുറൽ റെമഡീസ് നമ്മ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന
കാര്യങ്ങള് ഇതേ ഉള്ളൂ ഇതാകുമ്പോ നമുക്ക് ഇടക്ക് പാർലറിൽ ചെന്ന് കൊടുക്കേണ്ട പൈസയും നമുക്ക് ലാഭിക്കാം നമുക്ക് സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ധൈര്യമായിട്ട്. അപ്പം നീ ഇപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊ ന്ന് ചെയ്ത് നോക്ക്‌ കെട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഐസ്ക്യൂബ് ണ്ടല്ലോ. ഐസ് ക്യൂബും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോ ഒരു ഫങ്ഷനൊക്കെ വരുവാണെങ്കിൽ ഇപ്പൊ എന്റെ മരേജിന്റെ ടൈം മുന്നേ എന്റടുത്തു ബ്യൂട്ടീഷ്യൻ പറഞ്ഞ് തന്നയായിരുന്നു എപ്പോഴും നമ്മള് ഐസ്ക്യൂബ് എടുത്തിട്ട് നമ്മടെ ഫേസില് ലിങ്ങനെ ഡയറക്ട്ലി അപ്ലൈ ചെയ്യരുത് ഏതെങ്കിലും ഒരു കോട്ടൺ തുണിയിലോ എന്തെങ്കിലും വെച്ച് ഇതേ പോലെ നമ്മള് ജന്റില് ആയിട്ട് ഇങ്ങനെ മസ്സാജ് ചെയ്ത് കൊട്ക്കണം എപ്പഴും. അപ്പം അത് നമ്മുടെ പിമ്പ്ൾസ് റെഡ്യൂസ് ചെയ്യാനും നല്ലതാ. എപ്പഴും നമ്മുടെ സ്കിന്നിനൊരു ഒരു ഫ്രഷ് ഗ്ലോ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം നീ നാളെ റിലേറ്റീവിന്റെയാന്നല്ലേ അപ്പം നാളെ തിളങ്ങി നിക്കണ്ടേ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് റിസൾട്ട്
അല്ലടി ഇപ്പം എനിക്ക് ഇപ്പൊ പറ്റുംന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഫേഷ്യ എനിക്ക് ഇപ്പൊ ഇനി വേറെ പരിപാടി ഒന്നും അവര് ഫേസില് ഒന്നും അപ്ലൈ ചെയ്യരുതെന്ന് എന്റടുത് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഏഹ് ആഹ് അതിപ്പം ബ്യൂട്ടീഷ്യൻ ഇപ്പം ആഹ് അതുപോലെ തന്നെ അങ്ങനെ ചെയ്തത് കൊണ്ട് പറ്റത്തില്ലെന്നാണ് അവര് പറഞ്ഞത് പക്ഷെ ഞാൻ ഇപ്പൊ ആലോയ്ക്കുന്ന മണ്ടത്തരം ന്ന് പറഞ്ഞ ന്നാ നേരത്തെ ഇതൊക്കെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. എനിക്കാണെങ്കി ഇക്ക് ചെയ്യുന്നുന്നത് ഇഷ്ടമാണ് പക്ഷേ എനിക്കങ്ങ് മടിയുള്ളത് കൊണ്ടാണ് ഫസ്റ്റ് സത്യം പറഞ്ഞ ഫസ്റ്റില് ഞാൻ ഇങ്ങോട്ട് അങ്ങോട്ടന്നങ്ങ് പോയത് അതുപോലെ തന്നെ സമയക്കുറവ് ഉള്ളത് കൊണ്ടാണ് ഞാനങ്ങ് പോയത് നിനക്ക് അറിയാലോ കല്യാണത്തിന്റെ ലാസ്റ്റ് ടൈം